ഹലോ ആഹ ആഹ് ഞാൻ നിങ്ങള് നാട്ടില് വന്നിട്ടായില്ലത് മോളുടെ ഒരു കാര്യത്തിന് കോളേജിൽ വന്നിണ്ട് ആഹ് ആഹ രാവിലെ വന്നതാ രാവിലെ വന്നതാ എ കണ്ണൂരെ കാറിന് വന്നു അവിടുന്ന് ട്രെയിനിന് ആറ് മണിക്ക എത്തും വന്നു വീട്ടന്ന് നാലരക്ക് ഇറങ്ങിയതാ ഉ പത്തു മണിക്ക് എക്സാം ഒരു പതിന പന്ത്രണ്ട് മണിവരെ ഉണ്ട് ഇവിടെ വെയിറ്റിംഗ ആണ് ആരി ആഹ അതെ അതെ പണിയല്ലായോ
പണി മഴ അയിതിനെക്കൊണ്ട് ഇങ്ങനെ
നല്ല മഴ നമ്മുക്ക് കൊറെ അങ്ങനെൊന്ന മഴയുണ്ടായിട്ട ഇന്നലെയൊന്നും മഴേയില്ല
ആ എന്നാ ഇന്ന് രാവിലെ തുടങ്ങിയാണ്
അതാണ് ഇന്ന അവിടെ ഞാൻ നേരടത്തെ വിളിച്ച ചോദിച്ചപ്പോ പറഞ്ഞ് ചെറുതായിട്ട് പറുന്നുണ്ട്ന്ന് പറഞ്ഞഞ് പുറത്ത് കുറച്ച് സിമെന്റിന്റെ പണിയെല്ലാം നടന്നിട്ടുണ്ടായി അതിനൊന്നന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിട്ടാ ഇന്നലെ വെള്ള മഴ വരന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്നലൊന്നും മഴയേ ഇല്ല
ഉം
അതിനെ ഇങ്ങനെ വെള്ളം ഓഴി യിക്കണല്ലോ തേച്ചതിന്നെ കുറച്ച മതിലന്നെ ഉം ആഹ പ്രശ്നല്ലല്ലോ അപ്പൊ ഇന്നലെ സന്ധ്യക്കല്ല ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം തെളിക്കേണ്ടി വരും രാത്രി നല്ല നിലാവില്ലേ നിലാവന്റെ സമയത്ത് മഴയുണ്ടാവല്ലോ
ആഹ ആഹ
മ നിലാവ് കഴിഞ്ഞ് അസ്തമിച്ചു കഴിഞ്ഞ പാതിരാത്രിക്ക് മഴയുണ്ടാന്ന് വെച്ചാൽ അതും ഉണ്ടായില്ല ഉം പിന്നെ അതിനും രണ്ടു ദിവസം മുന്നില് പണി തുടങ്ങിയ നല്ല നല്ല മഴയായിരുന്നു മഴയത്ത് അവരെ എങ്ങനെല്ലോ കഷ്ടപ്പെട്ടെ ടുക്കയാരുന്നു ചിന്ന മഴയും പെയ്തില്ല പിന്നെ ഇന്നെങ്ങനെ ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവോ ഭക്ഷണ
ഭക്ഷണം സ്പെഷ്യലായിട്ട് ഇണ്ടാവി ണ്ട് ഇന്നിപ്പൊന്നും
ഉ ആയോ ഭക്ഷണം കഴിക്കാനായോ
ഇല്ല ചായ എപ്പള്ളന്നാരെ കുടിച്ചിട്ടു ള്ളൂ മക്കളെ പന്ത്രണ്ടണി ആയില്ല
ആവോ അതെ ഇന്ന് ഞാറാഴ്ച്ച
ആ സ്കൂളിനാകാത്തേനെകൊണ്ടൊക്കെ നേരായി മഴ അതിനെ കൊണ്ട് എല്ലാത്തിനും ഒരു
അതെ അതെ
പോറത്തോന്നെറങ്ങാൻ വയ്യ
ഇവരല്ലെങ്കിലും കളിക്കാനെല്ലാം പോവോ പിള്ളേരെല്ലാം അ ടുത്തുണ്ടോ വീടെല്ലാം ഉണ്ടോ
അങ്ങനെ അങ്ങോട്ട് പോവലൊന്നുമല്ല പെങ്കുട്ടികളല്ലേ അയോണ്ടെ ഇവിടെ തന്നുണ്ടാവും ഓ വീടൊക്കൊണ്ട്
ഉം ഉം ഉ ഇപ്പൊ അവർക്ക് ഫ്രീ സമയം കിട്ടാല് ഈ വീട്ടിൽ തന്നെ ഇരിക്കുവായിരിക്കും അല്ലെ ഫോണലല്ലേ
ആ ആ അതല്ലേ ഇതെ എഴുതാനു ണ്ടാവും എന്റെ സ്കൂൾ എന്തെങ്കിലും വർക്ക് ട്ടുണ്ടാവും
ഉം പണ്ടല്ലല്ലേ എല്ലാടിത്തും കളിക്കാൻ പോയി ഈ മൊബൈൽ വെളീൽ ഇല്ലാത്ത കാലത്തെ ഉം
അ അപ്പ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ അങ്ങോട്ടും അറിയൂല്ല
അതാാണ് ഇപ്പഴത്തെ കാലത്തിന്റെ ഇത്
ബന്ധുക്കളന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ലല്ലോ
ഇപ്പയീ പിള്ളേർക്കൊരു ഇതിലെ വ്യായാമം ഒന്നൂല്ല ഇതിങ്ങനെ കുത്തിയിരിക്കുന്നോണ്ടെ പണ്ടല്ലാം തളെത്ര കളിച്ചി
അടഞ്ഞിരിക്കയല്ലേ കണ്ണു ഊ കണ്ണനും കേട്ടാനല്ലോ പറഞ്ഞാ മക്കക്ക് മനസ്സിലാവൂലേ
അതെ പറഞ്ഞിട്ടിനി കാര്യമില്ല ഈ മൊബൈല നമ്മള കാലം എല്ലാം ഇപ്പൊ നമ്മക്കന്നെ ഇപ്പം കണ്ണിനെല്ലാം പ്രശ്നായി തുടങ്ങി വരെ എല്ലാം അതിനെക്കാളും വേഗാവും അതാണ് പേടി ചെറുപ്പത്തിലേ കണ്ണിനെല്ലാം പ്രശ്നാ വുമല്ലോ
ഉം
ഇവളെ ഇരിക്കുന്നുന്നത് പിന്നെ മീനെല്ലാം കിട്ടീനാ
ആ മീനിന്നലെ കൊണ്ടുവന്നനു പിന്നെ കറി വെക്കണം
ആയോ
ഇല്ല ആകുന്നെയുള്ളൂ
അതെ അതെ ഇന്ന് ഇവിടെ ഇരിക്കുന്നോണ്ട് സമയം അറിയുന്നേ ഇല്ല അത്രയും സമായിട്ടും
അയി ശരി എത്ര ടൈമാത് രണ്ടു മണിക്കൂറോ
രണ്ടു മണിക്കൂറാണെ പത്തു മണി മുതൽ പന്ത്രണ്ടര രെ ഉ ഉ കയ്യാനായി എന്നാടും പോണം ഒന്നരക്കെ ട്രെയിൻ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ സമയം ഉണ്ടാവോന്ന് അറിയില്ല ഇതൊരു അവല്ല എല്ലരും വന്നിട്ടുണ്ട് അത് തിരിച്ചു പോകുമ്പോ നമുക്ക് കണ്ണൂര് വണ്ടി എടുത്തിട്ട് പോകുമ്പോ പിന്നെ വൈക്കി ഇവരെ വീടുണ്ട് ഭർത്താവിന്റെ വീടെല്ലാം അടെയാണ് ഏട്ടന്മാരെല്ലാം വരണ്ടെ അവിടെല്ലാം ഒന്നു കേറണം ഉം ഉ അതെ അതെ ഇനിപ്പം ഭക്ഷണം കഴിക്കാൻ സമയോണ്ടാവു അറിയില്ല ഇതൊരു കുന്നിന്റെ മേലെയാണ് ഇത് കോളേജെല്ലാം വീട്ടിന്ന് ഓട്ടോ കിട്ടാനും ഓട്ടോക്കെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ രാവിലെ വരുമ്പോ ചായയന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഇവിടെ ഇവളെയാക്കിയന് ശേഷം ചായ കുടിക്കാൻ പോയി ഓട്ടോ ക്ക് എഴുപതല്ലാന്ന് വാങ്ങ് അങ്ങ് ഇങ്ങനെ കൊറ ആ കൊറച്ച് ദൂരം പോണം ചായ കുടിച്ചിട്ട് വന്ന് ഇനി ആദ്യേ തിരിച്ച് പോണം ഉം ഈ മഴയത്തന്ന ഭയ
ഇപ്പതന്നെവണ്ടിയിലാ
അത് നമക്ക് ഇല്ലാ വണ്ടി ണ്ടി നമ്മള് നമ്മ എന്റെ വീട്ടിൽന്ന് പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് കണ്ണൂര്
അത്ശരി
അവിടത്തേക്ക് കാറിൽ വന്നു അവിടുന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വന്നു
ആ ആ അത് ശരി
ഇനിയിപ്പോ അങ്ങ് എത്തണമെങ്കി കൊറേ പണിയുണ്ട്
ഞ്ഞിപ്പൊ തിരിച്ച് രാത്രിയാവാമതി ല്ലേ ആ
പിന്നാ വേറെ കല്യാണം കാര്യങ്ങളെല്ലാം ഉണ്ടാവലുണ്ടോ ഞായറാഴ്ച
ആ ഉണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് പ പരിപാടികളൊന്നും ഇല്ല മഴത്താണെങ്കിലും പോവാനും മടിയാണ്
എന്തായാലും അടുത്ത ബന്ധുക്കളെല്ലാണെങ്കിൽ പോവാണ്ട്
ആ ഇല്ല ഇപ്പൊക്ക ആ ആഹ് അതന്നെ
മഴയത്തവിടെ അടങ്ങിയിരിക്കും
ആ മഴയത്ത് പുറത്തിറങ്ങാനൊരു മടിയാണ് ഇന്നിപ്പോ മുറ്റടിച്ച് വാരിയില്ല അലക്കിയില്ല അതൊന്നും ചെയ്തില്ല മഴ അയിതിനെക്കൊണ്ട് മഴ ചോരണ്ട
ഉം പക്ഷെ അങ്ങനെ നല്ലോണമെന്നുല്ല എന്നാലും ഇങ്ങനെ എടക്കിടക്ക് ഉം ഉം അതാണ് പിന്നെ എന്താന്ന് വേറെ ടി വി യെല്ലാം കാണലുണ്ടോ സീരിയലെല്ലാം കാണലുണ്ടോ
ഇല്ല യൂട്യൂബില് ഇങ്ങനെ റീൽസ് ഒക്കെ കാണോ
ഇഷ്ടം പോല ഇല്ലല്ലോ കാണാൻ വേണ്ടിട്ട് ചാനലൊന്നും ഇല്ലല്ലോ അല്ലേ യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ ആ ഞാനിങ്ങനെ ഇയാളെ പരിചയ- പ്പെട്ട പോല പരിചയപ്പെട്ട ഒരാൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ എന്നിട്ട് ലിങ്ക് ഇട്ടു തരാൻ പറഞ്ഞിട്ട് കാണണ എത്രേ സമയമില്ല കാണാൻ വേണ്ടിയിട്ട് നമ്മുക്ക് പരിചയപ്പെട്ട ഒരാൾക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് എല്ലാം പറയുമ്പോ കാണാനൊ ഒരു രസം
ആ ആ
ഉം അവക്ക് പാചകം തന്നെ ഇഷ്ടാണു അതുകൊണ്ട് യൂട്യൂബ് ചാനല് തുടങ്ങിയ
ആ പാചകത്തിന്റെ ആ
ആ പാചകത്തിന്റ
അത് ശരി ആ
എനിക്ക് പണ്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ ഉം കാലിക്ക- പിന്നാ ഞാൻ എങ്ങനെ പരിചയപ്പെട്ടുന്ന് വെച്ചാല് എന്റ മോനെ ഞാൻ പ്രസവിച്ചത് ഇവിടെയായിരുന്നു എറണാകുളം എയിംസില്
അവിടുന്ന് പരിചയപ്പെട്ടു അവരുടെ മോൾക്കും കുട്ടിക്കും എന്റെ മോനും ഒരേ പ്രശ്ന ണ്ടായത് അങ്ങനെ പരിചയപ്പെട്ടിട്ട് പിന്നെ ഡിസ്ചാർജായി വന്നതിന് ശേഷം കുറേ നാള് കോൺടാക്റ്റിൽ ഉണ്ടായേ പിന്നെ ആ നമ്പറ് എന്റെ ഫോണ് മാറ്റിയ പ്പൊ പിന്നെ നമ്പറ് നഷ്ടപ്പെട്ടു ഇയാളെ അതേ പേരന്നെയാണ് ഞാ ൻ ഞാന് എന്റെ ചി ലപ്പോ അവരായി ആയിട്ടുണ്ടെങ്കിൽ എനക്ക് ആദ്യേ പരിചയം പുതുക്കായിരുന്നു മോളിൽ എന്തായി ഇ ഇതിന്റെ അതേ പ്രായല്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തൊക്കെ യായി നല്ല വിവരം അറിയണെങ്കില് ഒരു വഴിയുല്ല നഷ്ടപ്പെട്ടുവല്ലോ നമ്പർ ഹ് ഹ് ഹാ പിന്നെ അവരുടുത്തുണ്ടെങ്കിൽ അവര് വിളിക്കണം എന്റെ നമ്പറും മാറിട്ടുണ്ടായിരുന്നു പയേ നമ്പർ അയില് പറ ന്നിട്ട് കാര്യമില്ല പക്ഷെ പേരതായതുക കൊണ്ട് ഞാൻ വിളി ച്ചു അയാളായിട്ട് ആകാം വെയ്യാള് പിന്നെ സെയിം പേര് അതാണ്ലോ അങ്ങനെ ഇങ്ങോട്ട് തന്നെയാണ്
ഹ ഹഹ
വേറെന്താണ് വീട്ല് ഇപ്പ ഉമ്മീ ആ എ ല്ലാരും കൂടി
നമ്മള്നാല് മൂന്നാലു പേരും ഇങ്ങോട്ട് വന്നോ
ആഹ് ആഹ് പിന്നെഫുഡോക്കെ ഓല് ണ്ടക്കോ
ഓ
ഓല് ഫുഡ്ണ്ടാക്കും
ആഹ് ആഹ് മാക്കും
അ യ് ശരി
സമയോം എടുക്കും ടൈമില്ലെങ്കിൽ കൂടും ല്ലേ എന്നാലേ ആവൂല്ലൂ കൊറെ പണിയല്ലേ പിന്ന ങ്ങനെ അ ന ങ്ങാണ്ട ഇരുന്നാലാണ് ബുദ്ധിമുട്ട് ഇനിപ്പോ അല്ലെങ്കില് ഞായറാഴ്ച ആകുമ്പോ കോഴിയും അതി ഇതെല്ലാം വാങ്ങാം ഇന്ന് വാങ്ങീന അറിയില്ല നമ്മളൊന്നും ഇല്ലാത്തോണ്ട് ഹ്ഹ് അതോണ്ട് വിളിച്ചു പറഞ്ഞാൽ കൊണ്ട് വരും
ആഹ് അത് ശരി ആഹ്
പോവന്നും വേണ്ട
ആഹ്
ഇനായിന് നാളെ മുതൽ സ്കൂള് പോണ്ടേ ഇന്നൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിനല്ലോ വെള്ളിയാഴ്ച മുഹറ ത്തിന്റെ ലീവ് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ലേ ഉം ശെരിയാ അത് ഒരാഴ്ച ആദ്യ ആയില്ലേ രാവിലെ എണീക്കലും എന്താക്കണ്ട് കൊണ്ടു പോവാൻ
തിങ്കളാഴ്ചയാണ്
ആഹ്
എത്താ ണ്ടായ ആഹ് രാവിലെ
എണീക്കാവൈകോ ഇന്ന് ഞായറാഴ്ചആയോണ്ട് എണീക്ക വൈകോ ഇയാളും എണീക്ക വൈകോ
രാവി -
പോവാത്തോണ്ട് കുട്ടികക്ക് പോവാത്തോണ്ട്
അല്ല ഓൽക്ക് മദ്രസണ്ട് ആറ് മണിക്ക്
ഓ അത് ശെ
ആഹ് ആഹ് മൂന്ന് പേര് ക്കും ആറ് മണിക്കാണ് അപ്പൊ അഞ്ചര അഞ്ചേ കാലൊക്കെ ആകുമ്പോ എണീക്കും
ഈ കൊറേ പഠിക്കാനില്ലേ അവ ടെ ആഹ് അതെ എന്റെ എന്തൊക്കെ ഫ്രൻസ് ഉണ്ട്. അത് ഞാനൊരു ഒരു സ്ഥലത്ത് വർക്ക് ചെയ്ന്നുണ്ടായിരുന്നു സ്കൂളില്.
ആഹ്
അപ്പൊ അവിടുത്തെ കുട്ടികള കാര്യം പറഞ്ഞിട്ട് എത്രയാ പഠിക്കാൻ. സ്കൂളിലെയും പഠിക്കാനുണ്ട് മദ്രസലും പഠിക് നുണ്ട് സമ്മതിക്കണം. അവിടെ ആരും അവര് ടിവിയും വിടിയില്ല അവിടെണ്ടവർക്ക്. പിള്ളേരെ പഠി... ത്തത്തിന് വേണ്ടിട്ട് ടിവിയും കൂടി വെക്കാത്ത വീടുകളാണ് പഠനത്തിന് മാത്രം മദ്രസ്യെ സ്കൂളിലെതേം
അതാണ് രണ്ടും ഉണ്ടാവുമ്പോ പഠിക്കൻ ഉണ്ടാവേ.
എങ്ങനെയാ ഇവരി ഇത് പഠിക്കുന്നെ കുട്ടികള്. അവിടെ കൊറെ വിഷയങ്ങളുണ്ടല്ലോ
ആഹ് അത് ശീലായി പോയി അതിനോട് പിന്നെ എത്രടെ..
ഉം സ്കൂളില എത്തിയാെ പിന്നെ പരീക്ഷ എത്രുണ്ടാവും.
ആ അങ്ങനെ ഓരോ വർക്ക് സെമിനാർ അസൈൻമെന്റ് അങ്ങനത്തെ പ്രൊജക്ടുകളൊ.. അത്ണ്ടാവും
ഉം അതാ പഠിക്കാന ഇരിക്കുകയും ചെയ്തൂടാ അല്ലേ.
ഓ ഇക്ക
മദ്രസില
മദ്രസിൽ ഒന്ന് രണ്ടും ആ രണ്ട് മണിക്കൂറല്ലേ. ഉണ്ടാവുള്ളൂ
വൈകുന്നേരം രാവിലെയ ഉണ്ടോ?
ഇല്ല രാവിലെ ഒന്നര മണിക്കൂറ കിട്ടുള്ളൂ ഇപ്പൊ സ്കൂള്ളതിനെ കൊണ്ട്. ആറ് മണി മുതൽ ഏഴ് മണി വരേ ഉള്ളൂ പ്പ ട്യൂഷന് പോണ കുട്ടികള് ഉണ്ടായത് കൊണ്ടേ.
ആഹ ആഹ ആഹ് ആഹ ആഹ് ഇതാ എത്രമണിക്കാ പോൺ.. ഇരാവിലെ ആറ് മണി.
ആറ മണിക്ക് ആ.
ഈശ്വരാ ഉറക്ക ശരിയാകോ രാത്.. ഇത്ര വേഗം ഉറങ്ങൂ?
ആ രാത്രി വേഗം ഉറങ്ങൂ പത്തുമണി ആവും അപ്പതിന് ഉറങ്ങും.
ഉം ഉം ഉം സമയം നോക്കണേ?
ആഹ ആഹ
ഉ ഉം അങ്ങനെ ഇവർക്ക് പിന്നെ അതൊന്നും ഇല്ലല്ലോ. ഉം ഉംനമ്മളെ പിള്ളേർക്ക്
എങ്ങനെ
നമ്മൾ പിള്ളേർക്ക് നാപരിപാടൊന്നും ഇല്ലല്ലോ.
ആഹ് ആഹ എന്നാലും ഇണ്ടാവല്ലോ പഠിക്കാന്.
ആഹ സ്കൂളിലത്തി ഉണ്ടാവും അത്രേല്ലോ.